ആഹ് കേൾക്ക്ന്ന്ണ്ട്
ആഹ് പിന്നെ എന്തൊക്കെണ്ട് വിശേഷം
സുഖായിട്ട് പോന്ന് ആഹ് ആഹ് ചായ കു തെനി നാസ്ത കഴിഞ്ഞു കഴിഞ്ഞോ അവിടെ കഴിഞ്ഞാ
അവിടുത്തെ കഴിഞ്ഞി ഇപ്പൊ കഴിച്ച് കഴിഞ്ഞോ ഒള്ള്
അതെലെ ആഹ് എന്തെ ഇന്ന് വെള്ളെപ്പം കറി ചിക്കൻ കറി ഇണ്ട് ഇന്നല്ത്തെ കൊറ്ച്ച് ചിക്കൻ കറി ബാക്കിണ്ടായിന് പിന്നെ കുട്ട്യേൾക്കെല്ലാം പാല്ണ്ടല്ലോ പാല് വെച്ച് വെള്ളെപ്പം പാലുഷ്ട്ടാ മിൽമാ പാലുഷ്ട്ടാ
ആഹ് ആഹ് പിള്ളാർക്ക് അതും മതിയെന്നോ ല്ലേ
ആഹ് അത് മതി അവര് അത് കഴിച്ചോളും
നമ്മ അത് ഇടിയപ്പത്തിന് കൂ‌ടി കഴി ച്ചോളും അല്ലേ
ആഹ് ഇടിയപ്പ ഇടിയപ്പത്തിന്റെ കൂടം കഴിച്ചോളും നല്ല ടേസ്റ്റ് ഇണ്ടാവല്ലോ രണ്ടും കൂടി ആഹ് പിന്നെ നമുക്ക് കറി വെച്ച് കൂട്ടാച്ച് ചിക്കൻ സ്റ്റൂ ആയാലും ചിക്കന്റെ കറി ഇ ഗ്രീൻ പീസ് കറിയെല്ലാം നന്നായിട്ട് റ്റ് കോമ്പിനേഷൻ പഠിക്കും
ആലോച്ചു
അല്ല അല്ല പാല് ഈ വെള്ളയപ്പത്തിന് ഇഴയപ്പത്തിനല്ലാം
ആ വെള്ളയപ്പത്രൽ കൂടി
ആഹ ആ ഹഹ് വേറെന്തവിടെ
ആ ഇവിടെ പുട്ടും പരിപ്പാണ്
അല്ലേ ആ
ആ ആ് ഇവിടെ പുട്ടിനോടാ താല്പര്യം അങ്ങനെ ഇഡലി അങ്ങനെ ഒന്നും തോന്നൂല്ല
ആഹ അത് ശരി പുട്ട് രിക്ക ആർക്ക് ഹസ്ബൻറിനാ വേണ്ടത് എങ്ങനാ വർത്താവിനാ
പുട്ട് മതി കൊച്ചിന് പക്ഷേ പുട്ടിഷ്ടമല്ല അതിന് നല്ല എന്താണ് ബേക്കറി സാധനം ഇതിലുള്ളത്
ആഹ അതെ അതെ ഇവിടെ അങ്ങനെന്നെയാ കുട്ടികൾക്ക് ആയിരിക്കും താല്പര്യവുണ്ടാകുക
ബേക്കറി സാധനം കൊടുക്കാനാണേ വൈകിട്ടാണേ സമ്മയച്ച് ഈ ക്ലാസ് സ്കൂൾ കഴിഞ്ഞ് വന്ന സമയത്ത് ബേക്കറി സാധനം വല്ല കേക്കാ വല്ലാം മേടിച്ചുോക്കെ രാവിലും കേക്കെല്ലാം മേടച്ച് രാവിലെ നമ്മ എന്തെങ്കിലും കഴിക്കണ്ടേ
ആഹ രാവിലത്തെ ഭക്ഷണ ആന്നല്ലോ നല്ല തലച്ച ച്ചോറിന്റെ ഏറ്റവും നല്ല ഫുഡ്
ആഹ് നമ്മ അത്ര നേം ഉച്ചവരെ ഭക്ഷണം കഴിക്കാതിരിക്കപ്പ രാവിലെ ലഘുവായിട്ട് വല്ലാം കഴിച്ചിട്ട് പോകണം വെള്ളപ്പോ ആയാലും ഇടില് ദോശ എന്താ
ആ ആ കൊണ്ടു പോണോ പാത്രത്തിൽ കൊണ്ടു പോവണോ
ആ ഉച്ചക്ക് ചോറോ ഇല്ല ടിഫിൻ കൊണ്ടു പോവണ്ട ഒമ്പതിലാ പഠിക്കണേ ഇപ്പ ഒമ്പത് ഒമ്പതാം ക്ലാസില് ഒമ്പതാം ക്ലാസ് ചെറുത് ചെറുതിനങ്ങനെ രണ്ടര വയസ്സായിട്ടുള്ളു
ആ ഇത് ചെറുതാ ആ കൊറച്ച് ആവണ്ട് ആ ഇവിടെ ചെറുതുണ്ട് ഒരു നാലു മാസുള്ള ചെറുതുണ്ട് അഞ്ചു മാസം അഞ്ചു വയസ്സ് എന്താ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളുണ്ട്
ആഹ ആഹ
അങ്ങനെയെല്ലാം പോവന്ന് പിന്ന
ഏതാണ് അഞ്ച് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കണ മോളാണോ മോനാണോ
മോനേ
മോനാണ് ആ അ
പിന്നാ ആ പിള്ളേറിപ്പനാന് എൻ്റെ വീട്ട് വീട്ടിലായതുകൊണ്ട് ഇന്ന് ലീവാ പോയിട്ടില്ല
പോയിട്ടില്ല ആഹ് ആഹ് ആഹ്
അപ്പം ഞാനിപ്പങ്ങോട്ടേക്ക് പോവണത്രേ ഒരു കല്യാണം ഉണ്ടായിട്ട് വന്നതാ
ആഹ് എന്ന് വന്ന കല്യാണം എന്നായിരുന്ന്
സൺഡേ ആയിരുന്നു പിന്നെ അതിന് ശേഷം വേറെ രണ്ട് ഫംഗ്ഷൻസ് ഇണ്ടായി അപ്പൊ അവിട സ്കൂളില് ലീവ് പർഞ്ഞ്
ആഹ് അപ്പൊ രണ്ടുസം
ആഹ് ആഹ് ആഹ് രണ്ടോസം പോയില അപ്പൊ നാളെ പെലർച്ചായിന്ന് രാത്രി ചെലപ്പം പോവും
ഫാമിലിയാട്ട് ഹസ്ബൻഡും വന്നാ
ഇല്ല ഹസ്ബന്റ് അങ്ങാ പൊറത്താ ആഹ് പൊറത്താ പൊറത്താ ആഹ് വേറെന്താ ഉച്ചക്കെന്നാ പരിപാടി
ഉച്ചക്ക് ഇപ്പ ചെമ്മീന്ണ്ടായി ചെമ്മീൻ ഇപ്പം കിള്ളി ഞാൻ പറ്റിച്ചു വെച്ചിട്ടുണ്ട് ചെറുതൊറങ്ങിട്ട് വേണം നമ്മ ഒലത്തിയെടുക്കാൻ വേണ്ടി
ആഹ് വറ്റിച്ച് വെക്കാന്ന് പറയാ അതെന്താ പൊരിച്ച് വെക്കുന്നോ
വെള്ളം തെള വെള്ളവേ മഞ്ഞപ്പൊടി ഉ പ്പില്ലിട്ട് വെറുതെ പറ്റിച്ചു വെക്കണ
ആഹ് അതറിയില്ല വേ അല്ലെ ആഹ് അത് ശെരി ആഹ് ആഹ്
ആ അത് കഴിഞ്ഞിട്ട് വേ സവാളയിട്ട് ഒലത്തിയെടുക്കും വാളയോ ഉള്ളിയായാലും ചതച്ചമോളകിട്ട് ഒലത്തിയെടുക്കും ഇച്ചിരി ചാറോടു കൂടിന്ന് ഇടാണ അല്ലേ പിന്നെ
ചോറ്ന്ന് പറ്റൂല ആഹ്‌ കൊഴച്ചിന്നണം അത് ശെരി ആഹ്
ട്ടില്ല അപ്പോ ത
ആഹ് മത്സ്യല്ലോം കിട്ടുന്ന്ണ്ടാ മീൻ കിട്ടുന്ന്ണ്ടാ നല്ല മഴയ തൊണ്ട്
അല്ലമ് നമ്മക്ക് മീൻ കിട്ടണ് ണ്ട് ഇവിട കെട്ടല്ലേംണ്ടേ അടുത്തെന്നെ ചെമ്മീന്റെ അപ്പോ ചെമ്മീൻല്ല വിഷാണ് രാവിലെ ഏഴ് മണി ആകുമ്പോ ഞങ്ങ വഴികൊണ്ടുവന്ന് ഇങ്ങനേ ചെമ്മീൻ വിക്കാണേണ് ലാവിഷാണ് നൂറൂവക്കന്നെ കൊറേ കിട്ടും
ആഹ് അപ്പോ കൊറേ ഇണ്ടാവും
കുറേണ്ടാവും നല്ല ഫ്രഷ് ആയിക്കേ രാവി എന്നാ നമ്മ കെട്ടി നമ്മ ഏ ചീഞ്ഞ മീ ഇതെ കരിമീനായാലും ഇല്ലേ നല്ല ഫ്രഷ് ആയിരിക്കും അത് ഇണ്ടാവും കണമ്പ് എല്ലാ ല്ലാം കെട്ടീന്ന് കൊണ്ടന്ന് വിൽക്കണേണ് കൊണ്ടുവന്ന് ഇടലും ആൾക്ക ക്കാര് മേടച്ചോണ്ട് പോണേണ്
ഒപ്പരും അപ്പോ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്നോണ്ട് ല്ലേ
പേടച്ചോണ്ട് നമ്മ മേടിക്കുന്ന സമയത്ത് പേടച്ചോണ്ട് ഇങ്ങനെ
പെടഞ്ഞിരിക്കും പെടഞ്ഞിരിക്കും ആ ആ പിന്നെ ആ ഇവിടെ മീന് മേടിക്കും പിന്നെ ഇവിടെ ലാവിഷായിട്ട് കിട്ടും അടെ ഹസ്ബൻഡിന്റെ വീട്ടില് കുറച്ച് ബുദ്ധിമുട്ട് ഇണ്ടാവും മീൻ കി ട്ടാൻ വേണ്ടി കാരണം ഇങ്ങോട്ട്ന്നാണ് അങ്ങോട്ടേക്ക് പോകുന്നത് മീനി
ആ അപ്പ വണ്ടി അല്ല വണ്ടിക്കാര് കൊണ്ടുവരോ അപ്പ എങ്ങനെയാ അവിടെ അവിട്ത്തെ വീട്ടില്
ആഹ് അവിടെ രാവിലെ വണ്ടിക്ക്കാര് കൊണ്ടേരെത്തുണ്ട് രാവി ആ രാവിലെ കൊണ്ടുവരുമ്പോ അങ്ങനെ വേടി ടിക്കും
പക്ഷെ അവിടെ വന്നേ ഐസി ഇട്ടേക്കും വന്നേ
ആ എവിടെ ഐസ് ഇട്ടതന്നെ അത്ര അത്ര നല്ല ഫ്രഷ് അല്ല പിന്ന ഇങ്ങനെ നാണ് കാര്യങ്ങള്
പിന്നെ അല്ല അവിടെ പിന്നെ താൽ പര്യം മീനോടാണ ഇറച്ചിയോടാണ പിള്ളേർക്ക് താല്പര്യം
ഇവിടെ തൽ ചിക്കനാ എന്റെ മക്കൾക്ക് എല്ലാർക്കും ചിക്കൻ തന്നെയാണ് കൂടു ഇഷ്ടം ആ അവരെപ്പ ചിക്കൻ ചിക്കൻ സമയത്ത് ആ നാസ്തക്കെ എന്താ ചോറ് എന്താ മീൻ കറി അയ്യോ വേണ്ട നാസ്തക്കെന്താ മീൻ കറി ദോശ മീൻകറി എന്തെങ്കിലും അയ്യോ അത് വേണ്ട അത് വേണ്ട നമുക്ക് വേണ്ട നമുക്ക് വേണ്ടാന്ന പറയാ
ആന്ന
ഇത്തെ കുട്ടിയാലും ചിക്കൻ തന്നെയായി നമ്മക്കായാലും അതന്നെ മീനെല്ലാം കുറേ സമയം കൂട്ടുമ്പോ ഒരു മടുപ്പ പ്പു വരുവല്ലോ
മീൻ ഇപ്പൾത്ത ആൾക്കാര് കൂട്ടാറില്ല മീൻ
ഏ മീന് കൂട്ടുമ്പോൾ എന്തോ ഒരു മടുപ്പ പക്ഷെ ചിക്കന്റെ ഐറ്റംസ് എത്ര തിന്നാനും
മതിയാവൂല ഇപ്പൊ ചിക്കന്റെ തന്നെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ഇണ്ടല്ലോ
റ്റല്ലോ അപ്പൊ അതുകൊണ്ട് ചിക്കൻ ചിക്കൻന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും ഉണ്ടാക്കലണ്ടോ ചെമ്മീൻ കൊണ്ടെല്ലാം എന്തെങ്കിലും എല്ലാം ഉണ്ടാക്കലണ്ടോ സ്പെഷ്യൽ എല്ലാം
അപ്പ വീട്ടിൽ തന്നെ താനെ വെക്കോ
ആ ഞാൻ ബിരിയാണി ണി വെക്കും കുഴപ്പമില്ല
ഏതാണ്‌ നെയ്ച്ചോറാണ്ണല്ലെങ്കിൽ ബിരിയാണി ആയിട്ടാ
നെയ്ച്ചോറ് വെക്കാന കുറച്ച് ബുദ്ധിമുട്ട് ബിരിയാണി വെക്കുന്നുണ്ടെങ്കി കൂടി നെയ്ച്ചോറ് എവിടെയാണെങ്കില് എന്റെ ഏട്ടത്തീ ഉണ്ടാക്കും അവിടെ ആണെങ്കിൽ നാത്തൂന് ഉണ്ടാക്കേണ്ടി വരും മസാല ഒപ്പിക്കാം മസാല നന്നായിട്ട് വെക്കും നെയ്യ് ചോറിന് ആ വെള്ളം വെള്ളം കൂടിയും കുറയും ചെയ്ത ചെറിയൊരു ബുദ്ധിമുട്ട് ണ്ട് ആ അത കറക്യി അറിയൂല അപ്പൊ ഒന്നിങ്കല് വെള്ളം കുറഞ്ഞിട്ട് ഇങ്ങനെ കല്ല് എന്താ പറയാ അരി ഇങ്ങനെ നിക്കും അല്ലെങ്കില് കൊറച്ച് വെള്ളം എല്ലാം ഒ ഒട്ടിപ്പിടിക്കും വെള്ളം കൂടിട്ട് ആ അതുകൊണ്ട് നെയ്ച്ചോറിന്റെ കാര്യത്തിൽ അത്ര പിടിപ്പാടില്ല
അപ്പൊ പെരുന്നാളിന് ആപ്പ ആര് ഉണ്ടാക്കും വീട്ടീന്ന്
ആരെങ്കിലും എല്ലാം ഉണ്ടാക്കും ഇവിടെയാണെങ്കിലും ഉമ്മ ഉണ്ടാക്കുംണ്ടും ഉണ്ടാക്കും പിന്നെ അവിടെ ആണെങ്കിലും എല്ലാം കൂടി നമ്മള് കഴിഞ്ഞ പെരുന്നാളിന് മന്തിയ ഇണ്ടാക്കിയത് ആ ഉണ്ടാക്കിയ പക്ഷേ ഞാനെല്ലാം കൂടീട്ടുണ്ട് മസാലയും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി മന്തി ക്കു പിന്നെ വേവിച്ചിട്ടാണല്ലോ ചെയ്യുന്നെ വേവിച്ചിട്ട് ട്ട് മന്തിന്റെ അരി വേവിച്ച് എടു ഉണ്ടാക്കലണ്ട മന്തി ഉണ്ടാക്ക
ഇല്ല ഉണ്ടാക്കിയിട്ടില്ല അത് മറ്റേ ചെറിയ അരി പറ്റോ ജീരക റൈസ് കാല അധപ
ആ ആ അപ്പം ചെപ്പട്ടളത്തിച്ചോറ്ണ്ട അല്ല ബിരിയാണി ഉണ്ടാക്കൂല ചെമ്മീ കിട്ടിയാ അതെ ഒരിക്കലും ഉണ്ടാക്കിയില്ല
ബിരിയാണി ഉണ്ടാക്കാൻ എനിക്ക അറിയില്ല
ഇവിടെ നല്ല ടേസ്റ്റ്ല്ലേ ചെമ്മീ ബിരിയാണി
എല്ലാരും പറയാനുണ്ട് പക്ഷെ എനിക് കറി ചെമ്മീൻ അവ കുഞ്ഞുഞ്ഞി ചെമ്മീനാട്ടാ ഇവിടെള്ളത്
അതെല്ലേ ചെറുതായിരിക്കും അല്ല ചെറുതിനിനെ കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും വിലിനേക്കാള ചെറുതാന്ന് പൊരിച്ചാലെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവാ പക്ഷെ അത് മുറിച്ചെടുക്കാൻ പണിയാ അല്ലേ ഈ തൊലി കളയാന
തൊലി കളഞ്ഞാ ചെറുതായത കൊൊണ്ട് നമുക്ക് ബു
ആഹ വിഷമാന്ന് നമ്മള ഇവിടെ നല്ല വല്യ ചെമ്മീൻ കിട്ടട്ടുണ്ട് ഒരു പ ഇല്ല വില്ലതന്ന് പറഞ്ഞാൽ നല്ല വില്ല സൈസാ അതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ വേഗം ബിരിയാണി ഉണ്ടാക്കാം
ബിരിയാണി മുറിച്ചിടു എന്നിട്ട് അനുൾ ഫുൾ ഇടോ അങ്ങനെ
അല്ല ബിരിയാണിക്ക് ഫുൾ ആയിട്ട ഇടും അതെന്തായുംീണുവല്ലോ ഇങ്ങനെ റൗണ്ട ആായി വരുമല്ലോ വേവ വ പിന്നെ അങ്ങനെ തന്നെ ഇടും നല്ല ടേസ്റ്റ് ആയിരിക്കും
ഇ താനണ
ആ അതൊന്നിക്ക പൊരിച്ചിട്ടാന്ന് മസാല ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഉപ്പും മുളകും മഞ്ഞൾപൊടിയും കുരുമുളകും അതില ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കും വെളിച്ചെണ്ണയില്
ആപൊരിച്ചെടുക്കും എന്നിട്ടാ പിന്നെ ചോറ് വേറെ
ആ അല്ല അതിനു ശേഷം ഉള്ളി മസാല ഇഞ്ചി വെളുത്തുള്ളി ഏ അങ്ങനത്തെ സംഗതികളെല്ലാം ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാ അതിനന് ശേഷം മസാല പൊടികൾ ഇടുക അതിനു ശേഷം നമ്മൾീ പൊരിച്ച് വെച്ച ചെമ്മീൻ അതില് തട്ടിൊടുക്കും അ സാല ഡ മി ചപ്പും പൊത്തിനചപ്പും അപ്പലിട്ട് മസാല റെഡി ആായി തൈര്ല്ലാം വേണമെങ്കിൽ വയ്ക്കാം ആ പിന്നെ നമ്മള് സെപ്പറേറ്റ് നെയ്ച്ചോറ വെക്കാ അങ്ങനെ ഇല്ലല്ല ഇല്ലല്ല ബിരിയാണി ആവുമ്പോ നമ്മൾ മിക്സ് ചെയ്യണല്ലോ ജോയിന്റ് ആക്കൂട്ടെ ആ ഫസ്റ്റ് ഒരു ത ഇതിട്ട് കൊടുക്ക പിന്നെ ചോറിട്ട്ടുക്ക പിന്നെ ഇട്ട് ട അല്ലെങ്കിൽ തായൽ മസാല ഇടാ മേലൽ ഫുൾ കംപ്ലീറ്റ് ചോറിടാ ഒരു പത്ത് മിനിറ്റ്ല്ലാം ദമ്മിന് വെച്ച ശേഷം ഒന്ന് പൊട്ടിക്കാം ചെയ്തയ്ഞ്ഞാല് നല്ല അടിപൊളി ഒരു ദിവസം വെചിട്ട് വർ ഭർത്താവിനെല്ലാം നെട്ടിക്ക്
ആണ ആഹ് അപ്പൊ പ്രാവശ്യം ണ്ടാക്കി നോക്കണം
ആഹ ഒരു പ്രാവശ്യം തീർച്ചയിട്ടും ണ്ടാക്ക്യോക്കണം
ആ എനിക്കേ വേറൊരു കോള് വര്ന്ണ്ട് പിന്നെ വിളിക്കാട്ടാ
ആഹ ശരി ശരി ശരി